ഹലോ
ആ കേൾക്കണ്ടാ.
ആ കേക്കണ്ട്. കേക്കണ്ടോ?
ആ ഉണ്ട്.
ആ എന്താ പരിപാടി
ഞാനിപ്പങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിക്ക. എംബ്രോയിഡറി വർക്ക് പഠിക്കാം. എംബ്രോയിഡറി വർക്ക് പഠി എംബ്രോയ്ഡറി ഇല്ലേ. ഡ്രസുമേലൊക്കേലെ ആ അത് പഠിക്കാൻ പോവണ്ട്. അപ്പം അത് ഫുള്ള് വർ അല്ലല്ല. പോയി പഠിക്ക
ആ ഏ ഡിസൈനിങ് എന്തെങ്കിലും ചെയ്യലുണ്ടോ ഡ്രസ്സ്.
അല്ല. അത് തുടങ്ങണേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പഠിപ്പിച്ചതൊക്കെ ചെയ്ത് കൊണ്ടോണം.
ചെയ്തോ കേക്കാറില്ലേ
ആ അപ്പൊ അതിങ്ങനെ ചെയ്യണൂണ്ട് പിന്നെ നോമ്പു അല്ലേ കാര്യായിട്ട് പണികളൊന്നും ഉണ്ടാവൂല്ലല്ലോ.
ആ
രണ്ടും കൂടെ ആണ്. എന്താ അവിടത്തെ വിശേഷം?
ഇവിടെന്താ നല്ല വിശേഷം. മഴ കാലാവസ്ഥക്കെ എന്താ? ഏഹ്.
മഴണ്ടായിനോ?
വെയിലാ?
ആ പ്പ നല്ല വെയില്ണ്ട്. രാവിലെക്കെ ഇങ്ങനെ ചെർതായിട്ട് ഇങ്ങനെ മഴന്റെതൊക്കെ ഇണ്ടായിനി.
ആഹ്.
അവിടെങ്ങനെണ്ട്?
ഇവിടെന്താ വെയിലന്നെയാണ് ഇന്ന് ഇന്നലെ മഴേതീനു ഉച്ചക്കായപ്പോ പിന്നെ വെയിലന്നെ
ഉം ഉം ഇപ്പൊ അല്ലെങ്കിലും മഴ നല്ല കൊറവാണല്ലോ എവടെയും മഴ ഇല്ല അധികം മഴയൊന്നുല്ല അല്ലെങ്കി ഈ സമയൊക്കെ സ്കൂൾ ഒഴിവ് മഴക്ക അങ്ങനെ വെള്ളപ്പൊക്കം
ആണോ മക്കളുണ്ടോ?
ഓഹ് മക്കളൊക്കെ ഇണ്ട്, ഇന്ന് ആർക്കും ഇല്ലല്ലോ, ഒക്കെ ഒഴിവല്ലേ. അതന്നെ ഇവടെ ഉം വീട്ടിലി അതന്നെ ഇപ്പ ഞാൻ പറഞ്ഞത്. ക്ലാസും ഇല്ല ഞങ്ങക്കും ഇല്ല ഇന്ന് ക്ലാസ് ക്ലാസിലാണെങ്കി പിന്നെ ഈ വർക്ക് ഏകദേശ കഴിഞ്ഞൊടങ്ങി വീട്ടിലോ വുമ്പോ ഒന്നെടുക്കുമ്പോത്തിന് പിന്നെയോരോ പണികളിങ്ങനെ ഉണ്ടാവ്വോല്ലോ
ആഹ് ഇതന്നെ ചെയ്യാനുള്ളൂ വേറെന്തെല്ലും ചെയ്യണ്ടോ ജോലി ഇങ്ങള്
ഇല്ല
ആഹ്
ഇതൊന്ന് സ്റ്റിച്ചിങ് കൊറച്ച് അറിയും അടിക്കാനൊക്കെ ഇങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി നോക്കാ വിചാരിച്ചു പോയതാ. ഇപ്പൊക്കെ അധികോം വർക്കിങ്ങനെ വരണതാണല്ലോ.
ആഹ് ആഹ്
ചെയ്താല്
ആഹ്
പിന്നെ ഈ എന്തേ ചെയ്യണ്ടോ?
ടുക്കാനൊക്കെ ഇണ്ടാക്കണ
ഞാന് ഇന്ന് റൈസ് ഇണ്ടാക്കാ വിചാരിച്ചു, പിന്നെ പുലാവ്
ആഹ്
ഉണ്ടാക്കരിച്ച എല്ലാർക്കും ഭയങ്കര ഇഷ്ടാ അവിടെ എന്താ പച്ചരിയോ
ഇവിടെ എന്താണാവോ ഉമ്മാക്കറിയുള്ള
ആഹ്
ഈന് എന്തോ ഉണ്ടായി കൊടുക്കച്ച അങ്ങനെ ഉണ്ടാക്കിയന്
ആഹ്
ഉം
നോമ്പില്ല ഞല്ലേ മക്കളെ ഇണ്ടാവുമ്പോ
ആഹ് ഓന് ഒന്നാ ക്ലാസ്സിലാണ് ആറ് അഞ്ച് ആറ വയസ ആയിട്ടു
എന്റെചെറുതും അങ്ങനെ തന്നെ ഒന് എന്റെ ചെറുതുണ്ട് പോ ഞാനിപ്പോ കഞ്ഞി വെച്ച കൊടുത്തു എൽ കെ ജിയ
എ തുട്ടാ
എനിക്ക് മൂന്നാളുണ്ട്
ആഹ്
ഉം
എത്രിലൊക്കെ പഠിക്കണ
ഒരു പ്ലസ് ടു പത്താം ക്ലാസ് എൽ കെ ജി
ഏ ഇക്കൊല്ലം പ്ലസ്റ്റു
ആ
ഉം അപ്പൊ പ്ലസ് ടു കഴഞ്ഞക്ക
ആഹ ഇന്നെന്ത് കോളേജൊക്കെ കിട്ടണല്ലേ
ആഹ ഞാന് നഴ്സിംഗാണ് വിചാരിക്കണ ഇപ്പ മറ്റന്നാളെ പോയി കാണണം കോളേജ കോളേജ്ബാംഗ്ലൂര് ആ ആഹ
ആ
ല് എൽ ബി സ് കിട്ടണെങ്കി കഴിയുള്ളൂ പിന്നെ മാനേജ്മെന്റിൽ വരെണങ്കി നല്ല പൈസേ ആശനങ്ങളൊക്കെ
ഉം നീ യേതാണ് ബി എസ് സിയോ എന്താണ്?
നിശ നിശ അവിടെ പിന്നെ ആറരില് ഒരു കോളേജ്ണ്ട് പറഞ്ഞു.
അല്ല വീ ഇവിടെണ്ടെല്ലോ പെരിന്തൽമണ്ണക്കെല്ലേ?
പെരിന്തൽമണ്ണ അയിന് അവിടെക്കെ ത്ണ്ടാവും. ഡോണേഷനും കാര്യങ്ങളൊക്കേണ്ടവി ഉണ്ടാവില്ലേ ഫുഡ്ടും ഹോസ്റ്റലും കാറയില് ഡൊണേഷനന്നെ? ണ്ട് പൈസ ത്യാവശ്യ. പിന്നെ ലോണും കാര്യം തൊടക്കത്തി ലമ്മളോന്നോ രണ്ടോ കൊടുത്താ മതി, പിന്നെ ബാക്കി ഫുള്ള് ലോണ്ക്ക്‌ പോകും. എജ്യൂക്കേഷൻ ലോണ്.
ആ ആ എവ്ടെ?
ബാംഗ്ലൂര് മൈസൂരൊക്കെ.
ആ അങ്ങകട്ടുംല്ലേ
ആ ലോണില് പോകുമ്പാക്കി അപ്പ ലാസ് ഒക്ടോബർ സെറ്റംബർ ഒക്കെണ് പറയ്ണത്. പ്പൊ നാളെ പോയോക്കീട്ട് വാണം. ഏ എം ആ നഴ്സിങ് ത്രെയാവും മെഡിക്കൽ ഫീഡോക്കെ അത്രയാവു
ഉം ഉം ഉം
ഉം
പിന്നെ എന്തെങ്കിലും ചെയ്യ് വേറെ ന്തേങ്കിലൊക്കെ ചെയ്യ്ണ്ടോ?
ഞാനില്ലേയ് ഇല്ലേയ് ഞാനിഞ്ഞിപ്പോ തൊടങ്ങ്യ ഞങ്ങളൊരു ജ്വല്ലറി ബിസിനസങ്ങ് തൊടങ്ങീണു. ഞാനെന്റെ ഫ്രണ്ട്സും, പിന്നാലങ്ങനെ നോമ്പി പ്പൊ കഴിഞ്ഞ പെരുന്നാൾടെ ടൈമേര്ന്നു. പെുന്നാൾ അട്പ്പിച്ചാ തൊടങ്ങി അപ്പൊ പിന്നെല്ലാരെടുത്തും കഴിഞ്ഞ്.
ഉം.
പിന്നെ ഇീ സാനങ്ങളെറക്കീട്ട് വാണം. പിന്നെ അങ്ങളിപ്പം, ഞാനുന്റെ മൂന്നു ഫ്രൻസേളും തൊടങ്ങി, പിന്നെ മൂന്നാള് ങ്ങനെ വേറെ വേറെ പോകെ അപ്പൊ പിന്നെ മുന്നോട്ട് കയ്യൂലൽപം ചെയ്യാന്.
പോരാനാളുണ്ടോ വ്ട്ന്ന്?
ണ്ട് ആ ഇന്റെ കസിന്ണ്ട് മ്മാന്റെനിയത്തിന്റെ കുട്ടിണ്ട്. ഓനു നഴ്സിങ്ങെന്നേണ്. അപ്പൊ രണ്ടാളൊരേ കോളേജിലാക്കാന് പോയിവ കാണൊക്കയന്നേണ്. സുഖ ഒരാളുണ്ടല്ലോ അപ്പ രണ്ടാളും അവരെ കോളേജിലാക്കാന് വിചാരിച്ച്ക്ക്‌ണ്. വേറെൊരാളും കൂടിണ്ട് ഓള് പിന്നെ എൽ ബി എ സില് കിട്ടാണെങ്കി അങ്ങനെ നോക്കാന്ന വിചാരിക്ക്‌ണത്.
ഉം ഉം ഉം.
നല്ലതാണ് എന്നരെ എണ്ടനെ എത്തിള്ളത്തിയുള്ള
അല്ല അങ്ങനാള്ണ്ടാവുമ്പൊഴേ തൊക്കെ പോകാനൊര്
ആ അതാണ്, ഇവിടുന്ന് കുറേ കുട്യേള്ണ്ട് നേഴ്സിംഗ് നമ്മളെ നാട്ട്ന്നഒക്കെ വേറെ വേറെ കോളേജാണ്. അതൊക്കെ ഞങ്ങള് സ്കൂള് പ്ലസ് ടു കഴിഞ്ഞപ്പ തന്നെ- ഓലോക്കെ ചേർന്ന്ക്ണ് പ്പ അവടോക്കെ അഡ്മിഷൻ ഫുള്ളാ യിക്ക്ണ് പറിണേക്ക്ണ്ട്
ഉം
ഇനിയിപ്പ ത് വേറെൊന്നും പറഞ്ഞ ന്നതാണെങ്ക- അപ്പ മറ്റന്നാള് പോയി നോക്കണം
ആ വണ്ടി ഓട്ടാൻ കയ്യോ
വണ്ടില്ലേ പഠിച്ചിട്ടില്ല
ആ ആ ആ ഡ്രൈവിംഗ്ങ്ങോക്കെ പഠിക്കണം നല്ലതാ
ആ നല്ലതാണ് ഹേ ഇന്റെ വാപ്പ ഐക്കാഞ്ഞിട്ടാണ്
ഏ
അ ഇപ്പ അങ്ങനെ ആരുംയില്ലല്ലോ പഠിച്ചാത്ത പ്രായത്തില്യില്ലല്ലോ ചെറിയ കുട്ടികളായാലൊക്കെ ഇപ്പാനോട് പറ്ഞ്ഞാ അയ്ക്കുല ഇപ്പാക്കും വണ്ടിയൊക്കെ ഇണ്ട് നാലെ- പഠിപ്പിച്ചു തരാൻ പറ്ഞ്ഞാലും പഠിപ്പിച് തരൂല
വണ്ടിയുണ്ടായാലേ അമ്മക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവാനും വേ-
ആ എനിക്കും ഉമ്മാക്കും ഇവുടിന്ന് അങ്ങാടിക്ക് ഞങ്ങളെകുറച്ചു ഉള്ളേരിലാണ് അങ്ങാടിക്കെറ്ങ്ങണങ്കി ബസ്സ് കാത്ത്‌ക്കണം ബസ്സിന് കെട്ടി- വാണം പോയാ അപ്പ ഞങ്ങ്ക്ക് എപ്പളും തോന്നും ഒരു വണ്ടിണ്ടെങ്കി സുഖാണ് ഇൻക്കായാലും ഉമ്മാകായാലും ഉമ്മ തയ്ക്കുവെ അപ്പം തറവാട്ടിലാണ് ചെറിയൊരു ഷെഡ്ണ്ട് തറവാട്ടില് അപ്പ അങ്ങ- പോണെങ്കിലും ഓന് അനിയനെ കൊണ്ടാക്കണെങ്കിൽ ഓനെ കൊണ്ടാക്കാന മുന്പേ ബസ്നെന്നെ കാത്ത്‌ക്കണം അല്ലേ ഓട്ടോ കാത്ത്‌ക്കണം അങ്ങാടി കറങ്ങുവാനെങ്കിലും ആ- പറഞ്ഞിട്ടത്താ അയ്ക്കൂല ആ ഇങ്ങള്
ആ പ്പ വാങ്ങയെക്കൂലെ
ഞാൻ വണ്ടി പഠിച്ചി ആ ഞാൻ വണ്ടി വാ വാങ്ങിക്ണ നമ്മളെ കാര്യത്തി-
ആ ഹസ്ബന്റ് പൊറത്തേക്ക് ആ അല്ലേ
അല്ല പ്പ്
ഹേ ഉണ്ടോ ഇതാ എലക്ട്രിക്കാ വണ്ടി
ഉണ്ടല്ലോ
എലക്ട്രിക്കാണോ ചോയ്ക്ക വണ്ടി
ഹേ കേൾക്കുന്നില്ലേ
ഹലോ ആ എലക്ട്രിക്കാണ് ഞാൻ കേ- ക്ണില്ല നമ്മൾതെന്താ കട്ടായി സംസാരം എല ലക്ട്രിക്കാണോ വണ്ടി ചോയ്ക്ക
അല്ലല്ല
ആ
സാധന്നെ
ആ നിപ്പോ ലൈസൻസ് എടുക്കണെങ്കി കൊറേ ടൈമോക്കെ ആകും അപ്പൊത്തിൻക്ക് പോവാനായിട് കാലേല് ഇലക്ട്രിക് ട്ക്കണം കര്ത്ണ്ട് ഇന്റെ ഫ്രണ്ട്ണ്ട് ഓക്ക് ഇലക്ട്രികാണോ ക്കലാണ് ഇബട്ന്ന് കൊറച്ചോള്ളൂ അങ്ങാടിക്കൊന്ന് എത്തി കിട്ടാന്
ഹ ഹ ഹ ഹ ഞാന് സാധാ ഞാനിപ്പോ രണ്ട വർഷം ഷായി ലൈസൻസ് എടുത്തിട്ട് ആ ലൈസൻസ് എടുത്താലേ വണ്ടി എടുക്കല് തുടങ്ങിയത്
ഏ
അല്ലാതെഅത്ങ്ങനെ പഠിച്ചങ്ങ് നിന്നട്ട് ലൈസൻസ് കിട്ടിട്ടു വേണങ്ങനെ വിചാരിച്ച ഇങ്ങനെ നിന്നതാ
ആ എന്റെപ്പ ഒപ്പല്ല കസിൻസ് പറഞ്ഞല്ലോ അവക്ക് രണ്ടാൾ കൊള്ള ലൈസൻസ് എടുത്തു ഒരാള വണ്ടി എടുത്തക്കണ കാറും കാറും ബൈക്കും രണ്ടും പാട ട്ടാണ് ലൈസൻസ് എടുത്തക്കണ ഇന്നപ്പ ഇങ്ങനെ അയക്ക ഇപ്പൊ എടുത്ത വണ്ടി എടുത്താള തന്നെ പുറത്തേക്ക് വണ്ടി എടുക്കാനായേക്ക ഒറപ്പ ഞമ്മള് നോക്കിട്ട് കാര്യല്ല ബാക്ക കില നോക്കണ്ടേ പേടിയാണ് ഇറക്കാൻ വണ്ടിയോളും അവിടെ ഇങ്ങനെ ഉള്ളരിയ അങ്ങനെ വണ്ടിട്ടന്നുംഅല്ലാതെ അങ്ങാടി ക്കണ്ടറക്കാനെക്കൂ ഓളി വണ്ടി
ഉം ഉ ഉ ഉ അഞമ്പളാസൈഡിക്കൂട അങ്ങനെ പോവും ചെലോര് ഉള്ളള് കയറങ്ങോണ്ട് വരുംക്കെ പിന്നെ പഠിച്ചന്റെ കൊറെക്കെ പഠിച്ചന്റെ അടുത്തി ഇതാണ്
ആ് അതാണ് ഉപ്പ പേടിയ നമ്മ ശ്രദ്ധിച്ചിട്ടും കാര്യംല്ല വരുന്ന പോസിറ്റീവ് എനോർജി വർധിച്ചണ്ടേ
ഉം ഒ ആഹ ആയിക്കോട്ടെ